ഹലോ കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്താ വിശേഷം
സുഖം സുഖമായിട്ട് പോകുന്നു റെയ്ഞ്ചില്ലേ
ആ റേയ്ഞ്ച്ണ്ട് കേൾക്കുന്നില്ലേ
ആഹ് ഞാൻ ഫസ്റ്റിലിങ്ങനെ ഒരു എന്തോ ഇത് കാ ഓക്കെ എന്തായി അപ്പൊ അതോടാ ചോയിച്ചത് അപ്പൊ നല്ല റെയിഞ്ച് ഇഷ്യും ഉണ്ട്
ആഹ് ഇപ്പൊ മഴയൊക്കെ ആയിട്ട് എല്ലോട്ത്തുക്കും കിട്ടുന്ന ഇത് വരെ അധികം നല്ല സ്ട്രെസ് ചെയ്ത് സംസാരിക്കണം എന്നാലേ കി
ആഹ് ചിലർക്ക് പിന്നെ വൈഫൈയും കൂടി ആകുമ്പഴെ കി
ആഹ് അതെ
കേൾക്കുന്നില്ല എന്നിട്ട് കട്ടായി പോവാ ആഹ് അങ്ങനെ പോകുന്നു ഞാൻ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വന്ന് കിടക്കാന്ന് കൊറച്ചേരൊന്ന് കൊറച്ചേരം ഒന്ന് ഒറങ്ങട്ടേ വിചാരിച്ചു ഒറ ആഹ് അപ്പൊ അങ്ങനട് പോന്ന ചെലപ്പോ നമ്മള് ഫോണിങ്ങനെ നോക്കിരിക്കുമ്പൊ ചെലപ്പൊ അറിയാതെ പ്പൊറങ്ങെണം ഒറങ്ങി പോണം. അല്ലാതെന്നൊറങ്ങൂല, ചെൽപ്പം ഒര്ഫേൺ. കാണുമ്പെണ്ടാവൂല്ല ഞമ്മുക്കൊരു ഒറക്ക്
ആഹ് എനിക്ക് ഇതെ ഇതേപോലെയാണ് എനിക്ക് ഫിലിമൊക്കെ കാണുമ്പം എനിക്ക് വേഗം ഒറക്കം വരും ആഹ് എനിക്ക് വേഗം ഒറക്കം വരും. എന്റെ അനിയത്തിമാർ ഇപ്പൊക്കെ കാണുമ്പോൾ ഓളി ഇന്നെ കൂട്ടൂല ഇജ് വേഗം എറങ്ങും അതിക വേഗം ഒറക്കാണ്ട് വരുവ അപ്പോ
ഇല്ലെങ്കി നമുക്ക് ഒറങ്ങണം വിചാരിച്ചാ ഒറങ്ങൊന്നുയില്ല നമ്മള് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തോണ്ട് നിക്കണം
ഉം അതെ അതെ ഞാൻ ഒറങ്ങിരതന്ന് കരുതിട്ടോ ഒറങ്ങിയാ ഒരുങ്ങാതെ തന്നെ കുറേ വർ കികളെക്കെ ഒണ്ടാവുമ്പം അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ ബ്രെഡുകൾ കണ്ടെന്ന് ക കെടന്ന് കഴിഞ്ഞാല് അങ്ങനെ എറങ്ങി പോവും
ആ അത് ചെല ടൈമിൽ നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ കയ്യൂല ഒർക്കൊന്നും നമ്മക്കത് കാണും വേണ്ടിരും പക്ഷെ നമ്മ കണ്ണയിനെട്ടേ സമ്മെയ്യിക്കൂല്ല
ആ അതെ ഇന്നലെയിപ്പോ ഞങ്ങളൊരു കൊയ് കോയിക്കോട് പോയിനെ അപ്പൊ വരാൻ ലേറ്റ് ആയി ഒരു മണി കായണ് അള്ള അല്ലെങ്കി ഒ രു സ്ഥലത്തക്ക് പോയാല് മീ ഇപ്പഴണ് വീട്ട് കിട്ടത് എന്നുള്ള ഒരു ചിന്താഗതിയാണ്
ആഹ്
അക്ഷോ ഇതിപ്പോ ന്നലെ അങ്ങനായിട്ട് റബ്ബേ ഞാനങ്ങട്ട് ഔ വീട്ടിൽ എത്തി കിട്ടിയാ മതി
ഇഷ്ടപ്പെടുന്ന ആളായി
ഇനിക്കത്രക്ക് ഇഷ്ടന്നെക്ക് ഞങ്ങള് ഓട്ടോറിക്ഷലെന് ഇവ്ട്ന്ന് ഇന്റേൽ ബൈക്ക്ണ്ടയ്ൻ ഞാൻ ട്യൂഷന്റെ ഞാൻ ട്യൂഷന് പോവാറുണ്ട് അപ്പൊ അവിടുന്ന് കേറിയതാണ് ഞാനേ അപ്പൊ ഞാൻ കളിപ്പിച്ചു ഹസ്ബൻഡ് ഓട്ടറിഷയിൽ വന്നു ഇന്നെ കൂട്ടാനും വേണ്ടീട്ട് അപ്പൊ എന്റെ അടുത്ത് സ്‌കൂട്ടിണ്ടായിരുന്നു അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ നമുക്ക് മഴയൊക്കെ അല്ലേ അപ്പൊ നമുക്ക് ഓട്ടോറിക്ഷവടെ നിർത്തിട്ട് നമുക്ക് ഇഹ് വണ്ടിമ്മ പോ വാൻഅതെ
ആ നിങ്ങ നിങ്ങള ഫാമിലില്ലെ ഹസും ആരാ ള്ളേ പിന്നെ കുട്ടിയുണ്ടോ
ആഹ് മോനൂ ണ്ടായ്നി അപ്പൊ ഞാൻ
പോയതാ
അല്ലാ ഞങ്ങള് ഇന്റെ ഹസ്ബന്റിന്റെ
ആഹ്
ഏട്ടത്തിടെ മോളുണ്ട് അവളെ ഹോസ്റ്റലാക്കാൻ പോയതാ ഞാനും കൂടെ പോയതാണ് അപ്പൊ അങ്ങനെ പോയപ്പോ ഇതാണ് അവസ്ഥ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇത്പ്പോ പിന്നിക്ക് തോന്നേ പറയണ്ടില്ലേയ്നി എന്താച്ചാല് നൈറ്റ് ആകുമ്പോം മഴ അത്യവിഷ മഴ കൊണ്ടാലും കുഴപ്പല്ല പക്ഷെ
ആഹ് ആ ന്നലെ ന്നലെ മഴൊക്കെണ്ടോ അവിടെ
ആഹ് നല്ല മഴയുണ്ടായിന്ന് അങ്ങനത്ത മഴല്ല എന്നാലും ഇങ്ങനെ എ എപ്പഴുംങ്ങനെ ചെറിയതായിട്ട് ചീഞ മയറില്ലേ
ആഹ് നല്ല മഴപ്പില്ലല്ലേ നന്നായിട്ട് പെയ്യണ നമ്മള് തോടും പാട കൊന്നവണ ആയാതി മഴയൊന്നുംല്ല ആ ഇല്ല അല്ലെങ്കില് നമുക്ക് സ്കൂള് മദ്രസ ഒക്കെ ലീവ് തരലും ഇടക്കിടക്ക് അങ്ങനെയന്നല്ലോ തോടും നമ്മള അങ്ങോട്ട കാണാനും പോവലണ്ട ഞങ്ങളൊക്കെ ഇവിടെ ഇവിടെ അരി അടുത്ത്ണ്ട് തോടും പാടും
പക്ഷെ വേറെ ജില്ലകളിലൊക്കെ ഉണ്ട് പക്ഷെ നമ്മള ഈ നമ്മളെ ഈ ഇല്ലല്ലോ വരുന്നില്ല എന്താ അറിയില്ല മഴ അത്യാവശ്യവേണം ഓവർ ആവാതെ
ആഹ് അതെ എല്ലാ എന്നാലും എല്ലാ വർഷത്തി പോലെ എല്ലാ തോന്നുന്നുണ്ട്ട്ടോ എല്ലാ ഭാഗത്തും ഇങ്ങനെക്കെ തന്നെ ആം അല്ലെങ്കിൽ നമ്മള് ഇവരെ ' അല്ലെങ്കി ഒരു മഴ നന്നായിട്ടായിട്ട് പെയ്താ പിന്നെ നമ്മള് ഉരുൾപൊട്ടും ആ വേറെള്ളതും ഒക്ക കേൾക്കുല്ലോ ഇപ്രാവശ്യം അങ്ങനത്തെ ന്യൂസുകളൊന്നും ഇല്ല ഇല്ലാതെ നിക്കട്ടെ ആ അങ്ങനെ അതെ അങ്ങനൊന്നും ഇല്ലാതിനി ക്കട്ടെ ആ അതാണ് അയിനി ഇപ്പ പഴെ പോലല്ല ഇപ്പൊ നല്ലൊരു മഴ ഒരു ദിവസം പെയ്യുമ്പോക്കും നമ്മുടെ പിറ്റേന്ന് കേൾക്കുന്ന ഈയാതി ന്യൂസാ
അതെ അതെ ഉം ആ അതെ അതെ അതെ അങ്ങനെയാണ് കേൾക്കാറ് ഇപ്പ അങ്ങനെ കേക്കുന്നില്ല
അതന്നെ എന്താ പണി കിച്ചൺ കിച്ചണിൽ ആണോ പോന്ന്
ഞാനെ മോനിപ്പ വരും അപ്പൊ വരാന് ഓന ആയപ്പോകെ ഓനെന്തെങ്കിലും ഒന്ന് കഴിക്കാൻണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് നിക്കേനോ
അപ്പം, എപ്പെയാ വെരാ മൂ മൂന്നെരക്കായേ എന്താ പഠിക്കുന്നെ.
ഓന് എൽ. കെ. ജി. യാണ്, യൂ. ക്കെ. ജ്യാണ്, ഓൻ. ആഹ് മൂന്നെരെ മൂന്നേക്കാലാവുന്നെ, ഇവര്തെ നേരത്തെ വിടും. പിന്നെ ഫസ്റ്റ് ട്രിപ്പ് ഇങ്ങോട്ടെന്നെയാണപ്പോ, ഫസ്റ്റ്, മേനെയ്ക്കാര എറങ്ങല്.
ഇണ്ടാക്കി വെച്ചാ പിന്നെ ഉള്ളോ ഉള്ള്ക്ക് പോവാലോ, ല്ലേ.
ഉള്ള്ക്ക് പോവാ. പിന്നെന്നാല് പിന്നെ മോ വരാനാവകുമ്പോത്തിന് പിന്നെന്ന്. അപ്പൊന്നെര് കെടക്കാനൊര് സമാധാനത്ത് കെടക്കാള്ള നേരല്ലാ. അഹ്.
ണ്ടാക്കലെന്നെ കഴിക്കലെന്താ?
ഞാനെ, ഇന്ന് കാടമുട്ട ഇണ്ടാക്കാന്ന് വിചാരിച്ച്
ആഹ്, അയ് ശെരി അത് അഹ് ആഹ് എന്നും അങ്ങനെ മാറി ണ്ടാക്ക്വെയ്ക്കൂല്ലേ, എന്നും ഓരോ മാറ്റ് ല്ലുണ്ടാക്കെയ്ക്കുലെ ഓരോന്ന്ങ്ങനെ.
ചെൽപ്പം എൻക്ക് ങ്ങനെ തോന്നണം അയ്നെ ഞമ്മളിപ്പോ ഇസ് സ്പെഷ്യലായിട്ടെന്തെങ്കിലും ഉണ്ടാക്കാന് യാന് ബ്രെഡ് രണ്ട് ബ്രെഡ്. അയിൻ്റെ ഉള്ളില് മുട്ടെക്കെ വെച്ചിട്ട്. ഇല്ലാ, അങ്ങനെ സ്പെഷ്യലായിട്ട് ണ്ടാക്കി വെക്കുമ്പോ, അതോന്ക്ക് വാണ്ട.
അതല്ലോ അഅ് ആഹ് അങ്ങനെ പറഞ്ഞ് ഞ്ഞാ പിന്നെ നമ്മളത്രേം കഷ്ടപ്പെട്ട് മറ്റേ ഒരിഷ്ടത്തോട് കഴി പ്പ ഞമ്മക്കൊരു സന്തോഷാണല്ലോ.
പിന്നിം ണ്ടാക്കി കെട്ക്കല്ലോ ഇത് ഞാ തൊട്ടില്ല എന്നിട്ട് ഞാ തിന്നെക്കാ ബ്രഡ് ഓൻക് ബ്രഡിൻ്റെ ഉള്ള്ത്തെ മുട്ടമാത്രം. അതൊനിഷ്ടല്ലാ, അപ്പൊ ഞാൻ കര്തി ഓം പറയ്ണത്ണ്ടാക്കും. ഫുള്ളെല്ലാം ഞി ണ്ടാകൂലെന്നെ എന്താച്ചാ നമ്മള് നമക് ക്കെര് ത് പോവാണേ. ദോശെണ് വീട്ടിലെന്നും ഉപ് പ്പ മാത്രേള്ളൂ പ്പാനോട് ഞാന്. എപ്പോഴോണ്ട് കുളിക്കാൻ പറയ്ണ്. ഇപ്പ പണിക്കാര്ണ്ടായ്ന് പണിക്കാര വെയ്ത്താലങ്ങനെ നടക്കാണ്. അമുക്ക് ഉ ഇപ്പൊ ഇണ്ട് പറഞിട്ട് കാര്യല്ല അമുക്ക്. ഫുഡയിക്കണെങ്കിലെ എല്ലാര്ക്കും ഫുഡ് കയിച്ചെയ്ഞ്ഞാലേ, നമുക്കൊരു സമാധണ്ടാവൊള്ളൂ. മറ്റെ അമ്മള് പിന്നിം. ഓർക്ക്ന്ന് ഫുഡ്ഡ് വാണ്ട ഓല് ഓല്ക്ക്ത് മതി ഏ ഒരു പത്ത് പന്ത്രണ്ട് മണി ആയപ്പോ ഓല് ഇത് കഴിച്ചീനി പത്തിരി ആഹ് ആഹ് ഓലെ ടൈം കഴിഞ്ഞു ഓല് പോയി അത്രനേരം എടുക്കൊള്ളൂ ഓര് ആഹ് ഒരു രണ്ട് മണി ആ ടൈമ് വരക്കെ എടുക്കൊള്ളൂ രണ്ട് രണ്ട് മണി രണ്ടര ആടൈമ് ഏഴ് ഏയെരക്കാവുമ്പോ
അപ്പൊ രാവിലെ എന്തേ കൊടുത്തേ പത്തുമണിക്ക് എന്തേ കൊടുത്തേ
പത്തിരിം പിന്നെ കോഴിക്കറിം കൊട്ത്തീനി
ആണോ നിങ്ങളൊറ്റക്ക് ഇണ്ടാക്കും ഇങ്ങനെ പണിക്കാർക്കൊക്കെ വേ കൊറേ ഇണ്ടാക്കണ്ടപ്പോ
ആഹ് അത് പോ പണില്ലല്ലോ അയിന് രണ്ട് പണിക്കാരൊള്ളൂ ഞമ്മളേന് ഒരു കൊറച്ച് ഏറെട്ടാപോരെ
കൊറച്ചേറെ അപ്പൊ രാവിലെ തന്നെ ഇണ്ടാക്കി വെച്ചോ പിന്നെ നമ്മള് രാവിലെ കടിക്ക് ഇണ്ടാക്കുന്നേന്റെ
ആഹ് ആതെ ഞങ്ങള് ഇന്ന്പ്പ ഞമ്മക്കും പ തിരിയാണ് മറ്റേ നടക്കൂല മറ്റേ നമുക്ക് രണ്ടു പണി യായിരിക്കും ഓൽക്കൊന്നും നമ്മ കൊന്നുണ്ടാക്കെണ്ടെ ആഹ് അഹ് ഉം ഓല് ആദ്യേ പറഞ്ഞീനു ഞങ്ങള് വരും ന്ന്ണ്ട്ന്
ആഹ് ആയിശേരി ആയിശേരി എന്താ പ പനിക്കുണ്ടോ
അല്ല ഞാനേയ് ഉം ആകാടമുട്ടഇങ്ങനെ ചെയ്യു ന്നേ ഏഹ് ഇട്ട രണ്ട് രണ്ട് മൂന്നാലണ്ണം ഏ താക്കിട്ട് അയെ മൊളകിലൊക്കാക്കീട്ട് ഏഹ് പിഴ്ങ്ങീട്ട് ആഹ് പിഴ്ങ്ങീട്ട് മുളകിലും ഇതമ്മള് ഞാമ് ഞാമ് മിൻ ഞ്ഞാന്ന്ബീച്പോയപ്പളേ ഓൻക്കത് വാങ്ങിച്ചു കൊടുത്തിനു ആഹ് അപ്പൊ ഇന്നോട് പർണു ഉമ്മച്ചിൻക്ക് ഇങ്ങൻത്തെ ണ്ടാക്യാമതി ന്നാ ഞാൻ ഫുള്ള് ഇന്നുംപർൺ അപ്പംപിന്നെ അഅ്ണ്ടാക്കാ ചാരിച്ച്
അതെങ്ങനെ ഇങ്ങള്ണ്ടാക്ക്ന്നെ കൊ കോയിമുട്ട പിഴിങ്ങീട്ട് പിന്നെ ഈ മൊളക് പൊടി എന്താ ചെയ്യ്ന്നെ
അത് ചട്ടിയില് നമ്മള് കൊറച്ച് മൊളക് അധികായാൽ പിന്നെ നമ്മളെന്നെ കഴിക്കേണ്ടിരേ കൊറച്ച് മൊളക് പൊടി കൊറച്ച് ആഹ് എല്ലാം പൊടികളും ഇട മല്ലിന്നുടണ്ടട്ടോ മല്ലിട്ടാല് ക്ക് ചെല്പ്ം അതിന്റെ ചൊയ പറ്റിന്ന് വരും
ഈ മഞ്ഞൾ പൊടിം ഈ മൊളക് പൊടി ഇട്ട് ഇട്ട്ട്ട്ലേ
ആഹ് മഞ്ഞൾ പൊടി മൊളക് പൊടി പിന്നെ കൊറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ് ചിണ്ടങ്കി അതുംകൂടിത്ത് ഉപ്പൂടണം
ട്ടിട്ട് ആഹ് അങ്ങനെ കൊടുക്കും ആഹ് അത്
ഉം വെളിച്ചെണ്ണയിലേക്ക് ആഒന്ന് ഒന്നൊന്ന് ആഒന്ന് വെന്ത് വരുമ്പളൈ ആഹ് പേസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോ ഐക്കൊരു സ്പൂണുട്ട് ഒര് മറ്റേ ഈർക്കിളി ഇണ്ടല്ലോ കുത്തി തിന്നാണ് ആഹ് ഇ ഇടുത്താല് ആഹ് ഇന്നത്തെ കയ്യും
ആഹ് അതന്നെ അത് ശരിയാ അല്ലെങ്കിൽ നമക്ക് ബീ ബീച്ച്ന്ന് ആഹ് ബീച്ച്ന്ന് കിട്ടുന്നത് എന്തോരു ടേസ്റ്റാല്ലേ നമ്മക്ക് ആഹ് കോളിഫ്ലവറൊക്കെ
വേറെരു ടേസ്റ്റാട്ടോ
ആഹ് കോളിഫ്ലവർ ഒക്കെ എന്തോര ടേസ് റ്റ എനിക്ക്ഷ്ടാണ് ഭയങ്കര നമ്മള് കാര്യായിട്ട് ബീച്ച് പോണ അയിനല്ലേ
ആഹ് ഇന്ക്ക് കാര്യയിട്ട് ആഹ് ഞാന് പറയല ഹസ്ബൻ്റിന്റെ പ്പൊ പോകുമ്പോ ഇനിക്ക്ങ്ങൻത്തെ വല്ല്യ വല്ല്യ കടികളൊന്നും വേണ്ടാ ഇങ്ങൻത്തെ
അതൊക്കെ അത് വേറരു വൈബാ ആഹ് ബീച്ചില് പോയാണ്ടങ്ങനെ അങ്ങനെ ഇരിക്കുന്ന് ഇരുന്നിട്ട്ങ്ങനെ ആഹ് കോളിഫ്ലവറൊക്കെ എന്തോര് ടേസ്റ്റാലേ അതേപോലെ ഇനിക്ക് ഭയങ്കര്ഷ് ക്കടോ അതൊ കാട മുട്ടാ ആഹ് ആഹ് ആഹ് അതാണെ ആഹ് പിന്നെത്ന കല്ലുമ്മക്കായെ അത് ഇഷ്ടണൊങ്ങക്ക്ഷ് ഇഷ്ടാണോ കല്ലുമ്മക്കായം
ആഹ് ഇന്ക്ക് ഭയങ്കര ഇഷ്ടാണ് അത്
ആ ഞാനും അത അത് അതൊക്കെ ഞാൻ കഴിക്കല് ആ വാത്ത്ക് അവിടൊക്കെ പോകുമ്പോ നിങ്ങള് പോവല്ണ്ടോ?
അത് ഞങ്ങള് അങ്ങനെ എപ് എപ്പോഴെങ്കിലൊക്കെ പോവാറ്ണ്ട് പിന്നെ ഈ ഇപ്പോ കെ സാ ടിസി ഓ ഫ്രീ ആയിട്ടൊന്ന് ഇല്ലേനോ അപ്പോ ന്റെ സിസ്റ്ററപ്പോ പോയിന്നു ഏതായാലും ഫ്രീ ആയി കിട്ടല്ലേ അപ്പൊ നമ്മൾ എവിടേകേ അത് ഞങ്ങൾ വയനാട് പോയാല വിചാരിച്ചു
ആഹ് ഞമ്മളിന്നെ അവടെ ബീച്ചിന്റെ അടുത്ത് അടുത്തക്ക് പോവോ ഇത് ഈ ബസ് പോവുവോ
ബീച്ചിന്റെ ഇല്ല സ്റ്റാൻഡില്
സ്റ്റാൻഡില് പിന്നെ പിന്നെ അമ്മള് ഓട്ടോ വിളിച്ച് പോവണ്ടി വരുലേ
ആഹ് പിന്നെ അമ്മള് ഓട്ടോപിടിച്ചിട്ട് പോയാ മതി ഒരു അയ്മ്പർ
ആഹ് ചാർജ് അല്ലേ പിന്നെ ഇങ്ങള് ഇങ്ങോട്ടേപ്പ എങ്ങനെയാ പോന്നേ
ഇൻ ഇങ്ങട്ട് നമുക്കോ ഇത്ണ്ട് കെ സാർ ടിസ്ണ്ട് ലാസ്റ്റ് ബസ്ണ്ട് അപ്പ അത് കണക്കാക്കിട്ട് അതായത് ഒര് ആറേ നാപ്പത് ആഹ് ടൈമിലൊക്കെ
ഇണ്ടല്ലേ അപ്പൊ അപ്പോയേക്ക് നിങ്ങള് അവിടുന്ന് പോ അങ്ങനെ പോ
ആഹ് അപ്പൊ പിന്നെ ഞങ്ങൾ വേഗം ബീച്ചിലൊക്കെ കറങ്ങിട്ട് വേഗം പോന്ന്. ന്നാൽ നമ്മുക്ക് നമുക്ക് സ്വന്തായിട്ട് പോകുമ്പ മറ്റേ മ്മള് നൈറ്റ് ആകുമ്പോ നമുക്ക് ഒരു പേടില്ലേ ബസ്സ് സ് കിട്ടോ ഇല്യേ ന്നൊക്കെ ശേ ഇത് ആ ടൈമ് ഒര് എട്ട്. ട്ടേക്കാല് എട്ടരാവുമ്പോതിന് അമ്മൾ വീട്ടിലെത്തും. അപ്പൊ സമാ ഹാ അപ്പൊ ഞങ്ങളൊര് ഒരു മണീന്റെ ബസിനാ പോയത്.
ആഹ് അങ്ങനെ പോയിട്ടല്ലേ അഒണ്ട് ആഹ് എന്നായി ഓക്കോട്ടെ ഓക്കേട്ടോന്നാല്.
ആഹ് ന്നാ ശരിട്ടോ.
ആഹ് ന്നാ ശരി
ന്നാ ശരി.